ഹലോ
ഹലോ
കേക്കാൻ പറ്റുന്നുണ്ടോ?
അതെ കേൾക്കുന്നുണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം
വിശേഷം സുഖണ് ആനെ പോണണ്ട് പെരുന്നാളൊക്കെ ഏകദേശം കഴിഞ്ഞ്
ഓ കാപ്പിഒക്കെ കഴിച്ചോ?
ഓ കാപ്പി കഴിച്ചു. രവിലത്തെ ചായ കഴിഞ്ഞ്. പ ച്ചക്കകൂട്ടാണ്ടായിരുന്നു ഇനി അതക്കെ കഴിച്ചിങ്ങിതിരിക്കുകയാണ്
ഓ ന്ന നാട്ടിൽ ചക്ക ഉണ്ടോ
ഓ നാട്ടില് ചക്ക കുറവന്നെയാണ് എപ്പോഴ കിരങ്ങീരൊക്കെ കിട്ടും
ഓ ആ ചക്ക കൂട്ടന്നന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരാമോ
ആ ചക്ക കൂട്ടാര എന്താ സിംപിൾ ആയിട്ടുള്ളതാണ് ചക്ക ചെറുതായി അരിഞ്ഞഞ് പിന്നെ കൊറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും ഉപ്പ്ട്ട് വേവിച്ച് പിന്നെ അതിലോട്ട് തേങ്ങരച്ചത് വരെ
ആഹ
പിന്നെ
ഏ ഒരു മിസ് വിിക്കന്ന് പറഞ്ഞ കുക്കറിലാണോ വെക്കാറ്
അതെ കുക്കറിലാണ് കുക്കറിലായ പെട്ടന്നണ്ടല്ലോ അത് ചക്കന്റെ വേവിനു ചക്കന്റെ പൊടിക്കനുസരിച്ചാണ് ചില ചക്ക കൂടുതലായിട്ട് വേവിക്കേണ്ടരും ചെലത് വേവിക്കണ്ടിരൂരാ
അപ്പൊ ഈ ചക്ക കണ്ട മനസ് ആഹ്‌ ഈ ചക്ക കണ്ടാ മനസ്സിലാകുവോ നമ്മക്ക് ഏഹ് വേവ് ഇല ചക്ക ക്കാണോ വേവില്ലാത്ത ചക്കാനുനൊക്കെ
എനിക്കന്നും മനസ്സിലാവലില്ല ആഹ് ഇനി പറയണവരുണ്ടോന്ന്റിയില്ല
ആഹ്‌ അപ്പൊ ഇങ്ങൾ എങ്ങനെയാണ് വെന്തുനോ നോക്കാറാണോ പതിവേ
ആഹ്‌ ഒരു മൂന്നോ നാലോ വിസിലട് അടിച്ച് അങ്ങോട്ട പിന ഓഫ് ആക്കില്ലേ വന്ദിട്ടിലാക്കി പിന്നെ വേവിച്ച
ആഹ് ആഹ് യരെ ഏഹ്‌ ഏറെ കുറെേ തേങ്ങ അരക്കാറുണ്ടോ
ആഹ്‌ അധികം തേങ്ങറക്കലന്നെ
ഓഹ്‌ നിങ്ങൾക് എങ്ങനെ തേങ്ങ കൂട്ടാൻ വെക്കുന്നതാണോ ഇഷ്ടം ഉം നല്ല ചീരകൊക്കെ ഇടാറുണ്ടോ അവിടെ നിങ്ങളെ നാട്ടിൽ എങ്ങനെയാണ്
നല്ലജീരാഗം ഒക്കെ ഇടും കല്യാണം കഴിച്ചോട്ത് നല്ലജീരാഗം അത്ര ഇഷ്ട്ടല്ല
ഓഹ് മേരജ് കഴിഞ്ഞ വ്യക്തിയാണല്ലോല്ലേ
ആഹ്‌ അതെ മാരേജ് കഴിഞ്ഞതാണ്
ഉം മാരേജ് കഴിച്ച വീട്ടിൽ ആരൊക്കെയ ഉണ്ട്
അവിടെ മൂന്ന് നാത്തൂമാരുണ്ട് ഒരാള അച്ഛന് നാല് മൂത്തച്ഛന്മാര്
എല്ലാരും ഉണ്ട് പാപ്പണ്ട് ഉമ്മണ്ട്
ഒക്കെ പിള്ളേരായോ
ഓഹ്‌ പിള്ളേരൊക്കെ എല്ലാവർക്കും ഉണ്ട് ഒരളച്ചനും ഇല്ല അല്ലാത്തവർക്കൊക്കെ കണ്ട്
ഓഹ്‌ മാരേജ് കഴിക്കാലും പറ്റിയ കുട്ടികളുണ്ടോ അവിടെ ആയതുണ്ടോ
ഹും
ഇങ്ങളെ നാട്ടിൽ ഏഹ്‌ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ഹലോ